ആ അസ്സലാം അലൈക്കും
വലൈക്കും സ്ലാം ന്തെല്ലാ വിശേഷം ഓക്കെ കേൾക്കുന്നുണ്ട്
ഉം നല്ല വിശേഷം നിങ്ങടെ വിശേഷം ന്തല്ലാ
നല്ല ഇങ്ങള് പനിക്ക് ന്ന് ണ്ടേ
ആ ജലദോഷം പിടിച്ച്ട്ട്ണ്ട് പനിക്ക്ന്നെന്നും ഇല്ല പിന്നെ ഡോ ഇല്ല ജലദോഷം പിടിച്ചിട്ടേള്ളൂ ഡോക്റ്റ കാണിച്ചില്ല
ഉ പിന്ന ചായല്ലാം കഴിഞ്ഞാ
ആ ചായ ടിയെക്കെ കയിഞ്ഞു ഏ ങ്ങളെ വീട്ടിൽ ആരൊക്കെള്ളെ
ൻ്റെ വീട്ടില് ന്റെ പിന്നെ ആ ങ്ങളിം ആങ്ങ ന്റെ വൈഫും ഉണ്ട് ബാപ്പ ണ്ട് ഏ
അ ആ അത് ശരി ങ്ങള് എങ്ങനാ ജോലിക്ക് ങ്ങനാ എനിക്ക് മൂന്നാളാ മൂത്തത്ഒര് മോളാണ് പിന്നെ രണ്ടാമത്തേനെ ദർസ് കൊണ്ടാക്കിക്ക് ആറ് ല് പഠിയ്ക്കുന്നൊരു മോന് പിന്നെ അയിന്റെ ചെർത് എൽ കെ ജി പഠിക്ക്ന്ന് അങ്ങനെ ഉ ആ ങ്ങളെ മക്കളെന്തയ്യ്ന്ന്
എന്റെ മക്കള് മൂത്താള് പ്ലസ് ടു രണ്ടാമത്താള് നയൻത്തില്
ആ അത് ശരി പിന്നെ മഴ ണ്ടാ ടെ
മഴ ഇന്നലെ നല്ല മഴേനി ഇന്നു മഴല്ല
പിന്നെ ഉം വേറെന്താ ഉ അതന്നാ പിന്നെന്ന് മഴ ന്ന് ചോർന്ന്ക്ക്ണ്ട് നല്ല മഴണ്ടായിര്ന്ന് ഇപ്പം നല്ല കാ റ്റും മഴൊക്കെണ്ടായിരുന്നേ ഇപ്പ ഒന്ന് ചോർന്നിട്ട്ണ്ട് ഇപ്പൊ കൊറച്ച് വെയില് കാണുന്നുണ്ട്
ആ ആ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ങ്ങളെ ഹസ്ബൻറ് നാട്ടിൽ തന്നെയാണോ
അല്ല ഹസ്ബൻൻ്റ് ങ്ങ് ഗൾഫിലാ അവടെ ബിസിനസ് ആയിട്ട്
പോയിറ്റ് കൊറേ ആയോ
ആ ഒരു വർഷായി
ആ ഇങ്ങനെ വർ ഒരു വർഷം കൂടുമ്പോ വരോ അല്ലെങ്കില് രണ്ടു വർഷം കൂടുമ്പോ?
ആ അങ്ങനെ പിന്നെ ലീവിനനുസരിച്ചിട്ടേ വരുള്ളൂ. അധികം ലീവൊന്നും കിട്ടാറില്ല. അപ്പൊ പെട്ടെന്ന് അങ്ങനെ ലീവ് വരുമ്പോ അങ്ങനെ വരാ ഇപ്പം അങ്ങന്നെന്നും ചെലപ്പം ഒരു കൊല്ലം ചിലപ്പോ രണ്ട് കൊല്ലം അങ്ങനെ ലീവിനനുസരിച്ചിട്ട് വരും
ആഹ് ആഹ് അങ്ങനങ്ങെന.
ഉം. പിന്നെങ്ങള് ന്താ വർക്കിന് പോവുന്നുണ്ടോ?
ഇല്ല ഞായിപ്പ വർക്കില്ല. ഞാപ്പോ വീട്ടിതന്നെ ഹൗസ് വൈഫ് ആയിട്ടിങ്ങനെ പോവുന്നു.
ആ ആ.
ങ്ങക്ക് ണ്ട്?
എങ്ങനെ?
ങ്ങക്ക് വർക്കുണ്ടോ?
ഞാന് ടീച്ചറായിട്ട് പോവുന്നുണ്ട് സ്കൂളില്.
ഏതു സ്ക്കൂ ഏത് സ്കൂള ചെറിയ കുട്ടികള്
ഹൈസ്കൂള് ലാ.
ആ ഇന്ന് ലീവാണോ?
ഓ അല്ലനിക്ക് ജലദോഷ ഉണ്ടന്ന് പറഞ്ഞല്ലോ.
ആഹ ആഹ്
ഓ സുഖല്ലായിട്ട് ലീവ് എടുത്താലേ.
ആഹ ഹാ.
ങ്ങള് വിടെ അടുത്ത വീടിന്റെ അടുത്തന്നാണോ ങ്ങളെ സ്കൂള്?
അല്ല രണ്ട് ബസ് കയറിപോണം. ങ്‌ഹ ആ കുറച്ച് ലോങ്ങാണ്. പിന്ന, വേറെന്തല്ല ന്ന് ഉച്ചക്കായക്കൊള്ളേ? ആ അതല്ലായി. പിന്നെ കുട്ടികള് രാവിലെ പോണം. പിന്നെ എനിക്ക് ക്ലാസ്സിനും പോവാണ്ടാവലോ അപ്പൊ രാ ലെല്ലാം കഴിക്ക്‌യും. ഉം. ഉ ഇപ്പൊ ഞാൻ പോയില്ല അപ്പൊ കുട്ടികളെ പോകുമ്പോഴക്ക് വേഗം കഴിച്.
ആഹ ആഹ.
ഉം.
പിന്നെ കൃഷിയല്ലാം ഉണ്ടാക്കുന്ന കൃഷിയെല്ലാം ണ്ടാക്ക
ആ കൃഷിയെല്ലാം ഇണ്ടാക്കാറുണ്ട്. ഇപ്പൊ മഴ ആയതോണ്ട് എല്ലാം നശിച്ച് പോവല്ലോ. വൈതിനി ങ്ങ, പിന്ന കക്കിരി, ചെറുപയറ് എല്ലാ മറ്റേ മറ്റേ പയറില്ലേ, ആ പയറ്.
ഓ.
കോവക്ക ഇങ്ങനത്തെ കൊറെ ണ്ടാക്കാറുണ്ട്.
അങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കീട്ട് അപ്പൊ നല്ല ഭക്ഷണം കഴിക്കാല്ലോ. അല്ല നമ്മള് വീട്ടിൽ തന്നെ ഇണ്ടാക്കു ഉം. നല്ല ആരോഗ്യം, നല്ല ഫുഡ്.
ഉം അതന്നെ. നമ്മള്തന്ന്യാ ഞങ്ങള പറമ്പിലുള്ള സാധനങ്ങള് വെച്ചിട്ടന്ന്യാ ഞങ്ങള് ഫുഡ് ആക്കാറ്.
ആഹ ആഹ ഇന്നെന്താ കറിവെച്ചേ?
ഓ
ചേ
ഇന്ന് പിന്ന ചിക്കൻ കറിയും പത്തിരിയും
ആ ആ
ഉം പിന്ന ഉച്ചക്കേക്ക് ബിരിയാണി ആക്കിട്ട് വെച്ച, രാവിലെ തന്നെ കുട്ടിയാൾക്ക് സ്കൂളിൽ പോകാനും കൊണ്ടേ.
ആഹ ആഹ. ബിരിയാണി ആവുമ്പോ എളുപ്പം കയ്യോലല്ലോ കുക്കറിലാവുമ്പോ.
ആഹ ആഹ കുക്കറില വെക്ക്ന്ന്
ഉം ഉം നിങ്ങളിങ്ങനെ ഫുഡോക്കെ ണ്ടാക്കുവോ വെറൈറ്റി ഫുഡൊക്കെ
ആ വെറൈറ്റി ഫുഡ അത്യാശ്യം ഒക്കെ ഉണ്ടാക്കും പിന്നെ നിങ്ങള് ഇങ്ങനെ അവ്ട്ത്തെ സ്പെഷ്യൽ ഫുഡ എന്താ നിങ്ങളെ നാട്ടിലെ
ഞങ്ങള നാട്ടില് ഞങ്ങള്ൾ മലബാർ ഏരിയക്കാര് ആകുമ്പോ നമക്ക് ഒരുപാട് സ്പെഷ്യൽ ഫുഡുകൾണ്ട്
ആഹ
ക്കക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബട്ടർ നാനും മയോണിസ്റ്റി അത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളരു
ആഹ ആഹ
അപ്പൊ അത് എടക്കുണ്ടാക്കി കൊടുക്കും പിന്നെ മസാല ഷാവായി അങ്ങനത്തെ കാണും കുട്ടികക്ക് ഭയങ്കര പിന്നെ ഞങ്ങളുടെ നാട്ടിലെന്ന് വെച്ച ല് പല വെറൈറ്റി ഫുഡുകളും ഉണ്ട് മുട്ടമാല പിന്നെ കൽത്തപ്പം അങ്ങനെ തുടങ്ങി കൊറേ ഐറ്റംസ്
ആ ആ മുട്ടമാലൊക്കെ ഞാനും ഉണ്ടാക്കാറുണ്ട് മുട്ടമാല മുറ്റസുർക്ക അഅങ്ങനെത്തെ സംഭവങ്ങളൊക്കെ പുഡ്ഡിംഗ് അതൊക്കെ ആ
നമക്ക് ഞ ഞാന് ഞാന് ച്ചലെ നമ്മൾ പുറത്തുന്നരു ഫുഡൊക്കെ കഴിച്ചാ അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കിട്ട് ഞാൻ വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കും എനിക്ക് അങ്ങെ അങ്ങത്തയിന്റെടൊക്കെ ഭയങ്കര ഇഷ്ട
ആ അത് ശരി ആ ഞാന ഉണ്ടാക്കാറുണ്ട് ഫോണിലൊക്കെ നോ റ്ക്കിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് പിന്നെ അതില് ചിലപ്പോം ഞാൻ എന്റെ പൊടിക്കൈകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലിൽ അങ്ങനെ ചേർക്കോ ചിലപ്പോ പോരെലെനു നമ്മൾ വിചാരിച്ച സാധനങ്ങൾണ്ടാവില്ലല്ലോ
അഹ് അഹ്
ആ എന്റെ എന്തെങ്കിലുക്കെ ആയിട്ട് അതില് എന്തെങ്കിലുക്കെ ആയിട്ട് ചെ ണ്ടാക്കാറുണ്ട് പിന്നെ വേറെന്തടാ
വേറെന്താ നിങ്ങൾ ഇങ്ങനെ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ
ആ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങൾ എങ്ങനെ യാത്രയൊക്കെ പോവാറുണ്ടോ
ആ ആ യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആള ഞാൻ കൂടുതലും കസിൻസിന്റെ കൂടെ യാത്ര നമ്മക്ക് ആ ഞമ്മുടെ വൈബിനൊത്തിട്ട് കുറച് കസിൻസെല്ലാം ഉണ്ടല്ലോ അപ്പൊ അവരുടെ കൂടെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ട
ഓ ഓ അതെശ്
പിന്നെ എനിക്ക് കൂടുതല് ഇഷ്ടം ട്രെയിന് ബൈക്ക് നൈറ്റ് ഡ്രൈവ് ഇല്ലേ ബൈക്കില് ബുള്ളറ്റില് അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ട പിന്നെ ട്രെയിനിൽ പോകുമ്പോൾ ഞമ്മുക്ക് പല ആളുകളെ പരിചയപ്പെടാം പല കാഴ്ചകൾ കാണാം അങ്ങനെ വറൈറ്റികൾ അതൊക്കെ ഭയങ്കര ഇഷ്ടല്ലരു
പിന്നെ ട്രെയിനില് ഫുഡൊക്കെ നിങ്ങൾ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാ അതോ നിങൾ ഇവിടന്ന് കൊണ്ടുപോന്നതാ
ഇല്ല ഫുഡ് ട്രെയിനിൽ അങ്ങനെ ഫുഡ് കഴിക്കുന്നല്ല നമ്മള് എന്തെിലൊക്കെ കൈമാ പിടിക്കു ബേക്കറി ഐറ്റംസോ വെള്ളക്കെ
അ അത് ശെരി പിന്നെ വേറെന്താ ഇപ്പ അവസാനങ്ങളെട്യ പോയെ ലാസ്റ്റില്
ലാസ്റ്റ് ഞങ്ങൾ പോയത് തിരുവനന്തപുരം
ഉം അത് ശെരിയാ
ആടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ങ്ങള്
ഓ
ങ്ങള് പോയിറ്റ്ണ്ടോ തിരുവനന്തപുരം നിങ്ങളടുത്ത അ അ അടുത്തൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ണ്ടോ
ടൂറിസ്റ്റ് പ്ലേസ് ഓ ഇവിടെ അടുത്ത് കൊറച്ച് ദൂരൊക്കെ പോവാന്ണ്ട്
ആ ആ
പിന്നെ പിന്നെ ഇപ്പഞമ്മക്ക് സ്കൂളൊക്കെ ള്ളതോണ്ട് പ
ആ വെക്കേഷൻ ആ വെക്കേഷന് ഇപ്രാവശ്യം വെക്കേഷന് എവിടെക്കെ പോയി
ഇപ്രാശ്യത്തെ വെക്കേഷന് മലേഷ്യയിലാ പോയെ
ഓ അവിടെ ങ്ങനെ അടിപൊളി
ഓ ആതു ആ അതെ നല്ല അടിപൊളി രസള്ള പ്ലേസാളൊക്കെ ണ്ടല്ലോ
ആ ആ ഞാൻ മലേഷ്യ പോയിട്ടില്ല പോവണം
വേറെ ങ്ങള് ഒറ്റക്കാനോ പോയത് അല്ലേ ഹസ്ബന്റീന്റെ കൂടെയോ
ഞാനും ഹസ്ബൻറും മക്കളും എല്ലാരും കൂടി ആയിറ്റാ പോയത് ആ ന്നിട്ട് അവിടെ ഞങ്ങള് കൊറച്ചുസം സ്റ്റേ ചെയ്ത് ഒരു പത്തിരുപത് ദിവസം ആടെ നിന്നു
ആ ആ അപ്പൊ അടിപൊളി നാടാണല്ലേ മലേഷ്യ
മലേഷ്യ നല്ലേ
അവിടെ പ്രത്യേകിച്ചിട്ടെന്താ ങ്ങനെ ആൾക്കാരായിട്ട് എടപയകാൻ അങ്ങനൊക്കെ നോക്കിനോ ങ്ങള് അവടെ നമുക്ക് വെറൈറ്റി ആൾക്കാരെ ഞമ്മളിൽ നിന്നും മാറിട്ട് കൊർച്ച് വെറൈറ്റി ആൾക്കാരല്ലേ വെറൈറ്റി സംസാരം ചെല വെറ ചെലോര് ഞമ്മളോട് ൽ എടപയകുമ്പോ ഞമ്മളതായിട്ട്ള്ളൊരു വേറൊരുത് ല് എടപയകൂല്ലേ അതൊക്കെങ്ങനെ
പിന്നെ ഞമ്മക്ക് ഭാഷ അറിയാത്തതാണ് പിന്നെ ഞങ്ങളൊരു ഫാമിലിണ്ടായിര്ന്നുവിടെ
ആ ആ
ആ ന്നാ ശെരി ട്ടോ